ഹലോ കേൾക്കാമോ കേൾക്കണ്ണ്ടോന്നൊയിക്കാ
ഹലോ
ഹലോ ആഹ് കേൾക്ണില്ലേ
ഹലോ
ആഹ് കേൾക്കണില്ലെ പറെണത് ഹലോ കേൾക്കിണില്ലെ ഹലോ
ആഹ് ആടെ റേഞ്ച്ല്ല
റേഞ്ച് ഫുള്ള് കാണിക്കണ്ടല്ലോ
ആഹ് ന്ത അഹ് ഇപ്പ കേക്കണ്ട്
ആഹ് എന്നിട്ട് എന്തക്കെണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷം
ഇപ്പൊ എല്ലാർക്കും മയന്റെ കാലാവസ്ഥ ആണ്യ്ക്കാരല്ലെ ല്ലെ
ആഹ് ഇവിടെ മയേ ഈ സമയത്ത് കൊറച്ചൊരാക്കണ്ട് ഇത്വരെ മയേനി
ഉം മൽപൊർതന്നെയാണോ
നമ്മള് കോയിക്കോടാ ഇപ്പ എല്ലാ സലത്തും അയ്‌ന് മയാല്ലേ ഇന്ന രാജ്യം ഇന്ന സ്ഥലംന്നൊന്നുല്ലല്ലോ
ഞങ്ങക്കിപ്പോ മൂന്നുസയിറ്റ് അടുപ്പിച്ച് മയന്നെണ് ഇന്നലേം മിനിഞ്ഞന്നും ഒന്നും ഒക്കെ
ത്ള്ള ആത്യെന്നും പ്രശ്നൊന്നില്ലാ എന്നാദേന് ഉരുൾപ്പൊട്ടല്ലോന്നായിറ്റേ
ആഹ്
അങ്ങൻതിതൊന്നുല്ല നമ
അങ്ങത്തപകടങ്ങളൊന്നുല്ല്യാതെ കേസിലായാ മതിന്ന് ഉം
നമ്മള അവിടന്ന് ഇതുവരെ കേട്ടില്ല ഇല്ലാത്ക്കട്ടെ
ഇൻക്ക് റിലേറ്റീവ്സ് ഒക്കെണ്ട് അവിടെ കോയിക്കോട്
അണോ കോയിക്കോട് എടെ
ഉം കോഴിക്കോട് കല്ലായിന്നാന്നൊന്ന് അങ്ങട്ട് പറയല്
ആഹ് മറ്റേ ഫറൂക്ക് ഭാഗൊക്കെ അല്ലെ മറ്റേ എരഞ്ഞിപ്പാല വയ്യൊക്കെ
ഞങ്ങൾ വണ്ടിക്ക് വരണക്കിൽ ഇറങ്ങിയിട്ട് കല്ലായിൽ സ്റ്റേഷൻ പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു പോകണ്ണം
ഏഹ് കല്ലായിലൊരു പെണ്ണുണ്ടെന്ന്ള്ള ഒരു പാട്ട്ണ്ടല്ലോല്ലെ ആഹ് എനിക്ക് കല്യാണം കല്ലായിന്നൊര് ആലോചനേം വന്നെനിക്ക് കോയിക്കോട്
ഉം ങ്ങള് കോയിക്കോട് കല്യാണം കയിച്ചോണ്ടായതാ
അല്ല കല്യാണം കഴിച്ച ഇവിടെ അടുത്ത് തന്നെ മ്മക്ക് രണ്ട് സ്റ്റോപ്പ് അപ്പുറ അത്രയേ ഉള്ളൂ
ഉം അവിടൊക്കെ കല്യാണം കഴിച്ചല് ആണല്ലേ ഇവിടെ ഞാനും മലപ്പൊറത്താണ് ഞങ്ങളൊക്കെ പിന്നെ കല്യാണം കയിച്ചാല് ഭർത്താക്കന്മാരെ വീട്ടിൽ തന്നെ സ്ഥിരം
നമ്മള ഇവിടെ തന്നെ അല്ല ഉം ഉം
ഏ നിങ്ങളവിടെ
അത് കണ്ണൂരല്ലേ നമ്മളവിടെ അങ്ങനെയല്ല
അല്ല കല്ലായില് ഇപ്പൊ ഇന്റെ
ആഹ കല്ലായി ആ ഭാഗത്തൊക്കെ അങ്ങനെ ഞങ്ങളൊരു കുടുംബക്കാരുണ്ട ഭാഗത്ത് ആണുങ്ങളെ ആണുങ്ങളെ വേറെ പെണ്ങ്ങൾ കൊണ്ട്പോവാ അങ്ങനല്ലെ
ആഹ നേരെ ഇവിടെ നടക്കണീന്റെ നേരെ വിപരീതണ അവിടെ
മ്മളൊക്കെ ഈ ഭാഗത്തല്ലേ ഞമ്മളൊക്കെ അവിടന്ന് ഇപ്പ്ര ഇപ്പറം ഭാഗത്തൊന്നും അങ്ങനെയല്ല
ഇത് പെൺ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞാല് ആൺകുട്ടികൾ ഇങ്ങണ്ടന്നെ വരു
ആഹ്
മരി ക്കളും അവരും കൂടി അടവീട്ടിൽ താമസിക്ക അമ്മായിക്ക് നാല് പെൺകുട്ടികളാണ് അതില് ഒരു ആൺകുട്ടിയാണ് മൂന്നാളും അവിടെത്തന്നെ ഉണ്ട് ഇപ്പൊ ഒരാൾ അവിടെ എടു തന്നെ വീട് കേറ്റിയിട്ട് മാറി താമസിച്ചക്കണ്
അത് ശരി ഉ
എന്നിട്ട് വൈകുന്നേരം ചായ പരിപാടൊക്കെ ഉണ്ടോ
ചായാ അവിലും ചായയും കുടിച്ചിപോ അല്ല കൊയച്ചത് അവല് കുഴച്ചതും ചായയും കുടിച്ച്
ആഹ
അവില്
ഏ അറിയൊക്കെ ചെയ്യോ ഞാന് മക്കള് സ്കൂളട്ട് വരുമ്പോ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്
അത് ഞാന് കടി ഉണ്ടാക്കാൻ മടിച്ചിട്ട് ഞാാന് ചായയില ഇട്ട് കുടിച്ചും ചെയ്ത് മക്കൾക്ക് ശർക്കരയൊക്കെ ഇട്ട് കൊഴച്ചും കൊടുത്ത്
ഉം നിങ്ങള്ൾ ഒറ്റയ്ക്ക് തന്നെയാണ് നിങ്ങളും മക്കളന്നെ ഉള്ളോ
ഞാന് മക്കളും ഹസ്ബൻഡും.
അപ്പൊ ഹസ്ബന്റിന് അങ്ങന ഏതെങ്കിലൊക്കെ കൊടുത്താല് കുഴപ്പണ്ടാവല്ലോക്കാര അല്ലേ.
ഇല്ല
ഉം ഞാൻ പിന്നെ എന്തെങ്കിലും ചെറുപയറ ചെറുപയറ മുതിര അങ്ങനെ എന്തെങ്കിലുംക്കെ പുഴങ്ങീട്ട് ശർക്കരിതേങ്ങിട്ട് കണ്ട് അങ്ങനെ ഉണ്ടാക്കും ചില ദിവസങ്ങളില് നിങ്ങളൾ പറഞ്ഞ മാതിരി തണുപ്പിടിച്ച് മടിച്ചി മിടിച്ചി മടിച്ചിരിക്കണ സമയത്തൊക്കെ അതേ മാതിരി അവല അതല്ലക്കെ ചെറുപഴം പൊഴുത്തത്ണ്ടെങ്കിൽ അത്. അങ്ങനൊക്കെ എന്തെങ്കിലും കൊടുത്ത തടി തപ്പല്.
മയക്കാലം അയനോണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടണ തിന്ന് കുത്തിരിക്ക.
ആഹഒരു പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയള്ളപ്പോ
അതന്നെ
ആ പുറത്ത് ഇറങ്ങാനു തോന്നൂലോലരച്ച ഉണ്ടാവുന്ന ടൈമില് കാരണംമു മുറ്റക്കെങ്ങട്ട് വള്ളം കെട്ടിട്ടും നനനഞ്ഞിട്ടും ചളി പിളി പിളി. അയ്ക്കാരം അപ്പൊ പിന്നെങ്ങനെ റൂമുകളിൽ ഇരിക്കലന്നെ
ഹലോ
ആ പോയതാ.
അഅന്തെ ആഹ് അവ്ടെ റേഞ്ചിന്റെ പ്രശ്നം ഇണ്ടാവൂല്ലേ
കൊയങ്ങി പോവാ ആഹ് കൊലായിൽ ഇര്ന്നപ്പെകൊതുക് കടിച്ചപ്പോ ഇങ്ങട് കേറി പോന്നേനീ
മഴ ആവുമ്പോ പിന്നെ അവടിം ഇവിടെക്കെ വെള്ളം കെട്ടി നിന്നാല് നല്ല കൊതുകുണ്ടാവും
ഇവടെ റബ്ബർന്റെ ഉള്ളിലാ നമ്മളെ വീടെ അപ്പ നല്ല കൊതുകാ
ആഹ് ഇബടെ ഞങ്ങളിങ്ങനെ പാടത്ത് പാടാണ് ബാക്കില് തോട്ടം
അപ്പൊ ആഹ് അൽക്കാൻ പോകാനൊക്കെ സുഖാല്ലേ
അയ് നങ്ങക്ക് വീട്ടിലന്നെ പൈപ്പും വെള്ളെക്കെ ഇണ്ട് അങ്ങനെ പൊർ ത്ക്ക് പോക്കാെന്നു
എന്നാലും പൊഴെക്കൊക്കെ പോവുമ്പോ രസാണല്ലോ തോട്ട്ക്കൊക്കെ പോവുമ്പോ
പൊഴല്ലടോ പാടം
ആഹ് വയല്
ആഹ് പൊഴ റെയില് കടന്ന് അപ്പറം കെടക്കണം
പാടത്താണെങ്കിലും തോട് പോണൊക്കെ ഇണ്ടാവൂലേ വെള്ളം
ആഹ് തോടൊക്കെ ചെല ഭാഗത്ത്ക്കെ ഇണ്ടാവാെള്ളു എല്ലാേട്ത്തും ഇണ്ടാവൂല്ലല്ലോ ഞങ്ങളെ ഫ്രണ്ടിലഒന്നും അങ്ങനെ ഇല്ല കുറച്ചാണ്ട് ദൂരം പോയി റ്റൊക്കെണ്ട് ഇയ്യ് പറഞ്ഞെരി ഓരോര്ത്തര് കാണാ ബക്കറ്റിലൊക്കെ ആക്കീട്ട് കൊണ്ടോണ്
ആഹ് ഇൻക്ക് ഇഷ്ട്ടാ അങ്ങൻതെക്കെ ഈ മഴത്തെ
ഉം അലക്ക്യാല് വേഗം ഊരിട്ക്കലും ഇതൊക്കെ വേഗം കയ്യോല്ലോ
ഞങ്ങ ഇവടെതാ വീടിന്റെ താഴത്തന്നെ ചെറിയൊര് തേട്ണ്ട് അഅ് വറ്റൂല്ല
അഹ് ആഹ് അപ്പ അവിട്ന്നാവുംലെ അതൊക്കെ
ആഹ് അവിട്ന്നൽക്കും ങ്ങളെ മെഷീന് കേടായിന്നോണ്ടേ അവ്ടെട്എറങ്ങും എന്നുംരാവിലെ
ഷീന് കേടായാല് ഒണങ്ങി കിട്ടൂല അതാണ് മെയിന് അല
അതാ തുണിയതാ ലോടതാ അകത്തും ഇവടെക്കടാ കട്ക്ക്ണ്ട് ആടെ നിക്കട്ടെ രാത്രി ഇടാന്ന് ഇയാരിച് ആരെങ്കിലും പെട്ടെന്ന് കേറ്യന്നാലേ അഅ് മാറ്റേണ്ടി വരൊല്ലാെ പിന്നെ
പിന്നപ്പൊ പാെറത്ത് എർങ്ങി തോരടലന്നെല്ല കാരണം നമ്മള് ഇടും അപ്പ ങ്ങട്ട് തിരിഞ്ഞപ്പ് അപ്പ മഴ ചാറിയാല് വീണ്ടും അത് ഇട്ത്താെണ്ട്രരണം അയ്നായിട്ട് ഒരാള് നിക്കണ്ട്യരും അങ്ങട്ടും ഇങ്ങട്ടും ഇടാനും ഇട്ക്കാനായിട്ട്
ങ്ങ മോ മോൾല് ഷീറ്റ് ഇട്ട്ണ്ടാവുല്ലേ
ആഹ് മോള്ല്ഷീറ്റ് ഇണ്ട് പക്ഷെ മേലക്ക് റൂം മില്ല്യ ഏ് താഴെ മാത്ര റൂം ഉണ്ട് ആഹ് പിന്നെ ഞാനഎന്തെയ്യും സ്റ്റെപ്പൊക്കെ കേറണ്ട മടിക്ക് ഒരു റൂമില് പ്പൊ മക്കളൊന്നും കെട്ക്കാൻ ഇല്ലാത്ത ഒഴിഞ്ഞ റൂം ഇണ്ടെങ്കിലെ
ഉം
അയലെട്ടിങ്ങാണ്ട് ഫാനാൻ ഇട്ടക്കും
ഉം ഞാനഅങ്ങനെ ചെയ്യല് ഇവടെ രണ്ട് റൂമ്ണ്ട് ആഹ് രണ്ട് റൂമിലാടും ഫാന്ഇടാൻ കാക്ക അങ്ങനെട് സമ്മയ്ക്കൂല കര്ന്റ് ബില്ല് ആവും പറഞ്ഞാണ്ട്
ക്ക്പിന്നെ സോളാറിന്റെത്ണ്ട് അതാേണ്ട് പിന്നെ ആ പ്രശ്ന ഇല്ല്യ സോളാറാണെങ്കിലും മഴെയ്യുമ്പോ അങ്ങനെൻ ഇണ്ടാവൂല മൂടിപ്പുട്ത്തൊക്കെ ആവുമ്പളേ
ആഹ്
അല്ലെങ്കി പിന്നെ കാെഴപ്പൊന്നുംല്ല നമ്മക്ക് ഓല് ഇട്ക്ക്ണേനെക്കാട്ടിം കരണ്ട് ഉപയോഗിക്കാം
ആഹ്
പിന്നെ ഞാൻ ഫാൻ ഇട്ടക്കലാ മറ്റേത് കുട്ടികള് സ്കൂള് പോണ കുട്ട്യാളെക്കെ ഇണ്ട് യൂനി ആഹ് യൂണിഫോമൊന്നും ഇങ്ങട്ട് ഒണങ്ങി കിട്ടൂലാ
അഎന്താ
ഇങ്ങനെ ഒണക്ക്യാതന്നെ രാവിലെ എട്ക്കുമ്പോ ഒരു ഈർപ്പനാണ്
അത് കാരണം പിന്നെ അങ്ങനെ ഫാൻ ഇട്ട് വെച്ചിട്ട് ഒണക്കലാ
എന്നെ ചീത്തറിം അമ്മ അല്ലാതെ തന്നെ കറന്റ്‌ ബില്ല് കൂടുതലാ
ആഹ് അല്ലെങ്കിപ്പൊ കറന്റ്‌ ബില്ലൊക്കെ നല്ല ഓട്ടഓടുല്ലോ ഇപ്പൊ എന്തൊക്കെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ രാത്രി മാത്ര ഓല് കറന്റ് ബില്ലിന് സമയം കൊറവ് ബാക്കിണ്ടാവുമ്പോ എത്ര യൂണിറ്റ് കൂടുതല് അങ്ങനെയൊക്കെ ഓരോ നോട്ടണ്ട്പ്പോ
നമ്മള് അതൊന്നും ശ്രദ്ധിക്കലന്നെല്ല
ആഹ് രാത്രി പന്ത്രണ്ടണി മുതല് പുലർച്ചെ ആറ് മണി വരേക്ക് ഞമ്മക്ക് കൊർച്ച് കരണ്ട് ഉപയോഗിച്ചിട്ട് കൊഴപ്പല്ല തോണ് അപ്പ യൂണിറ്റ് കുറവാണ് പിന്നെ ഉച്ചക്ക് ആഹ് പിന്നെ ഉച്ചവരക്ക് ഒരു യൂണിറ്റ് പിന്നെ വൈ കുന്നേരം ഒരു നാലുമണിയതാഞ്ഞ് മൂന്ന് ആഹ് അപ്പൊ പിന്നെ രാത്രി വരേക്ക് നല്ല ചാർജിങ്ങ് യൂണിറ്റ് കൂടും
ആറ് മണി മുതൽ പത്ത്മണി വരേണേലോ അപ്പളാണല്ലോ നമ്മള് മിക്സിയും മോട്ടറും ഒക്കെ ഉപയോ
ഉപയോഗിക്കര്ത് നാണ് നമുക്ക് ആ വൈകുന്നേരം നേര്ത്തല്ലേ നമ്മള് അടുക്കളീ കെടന്നിട്ട് ആഹ് അട്ക്കളീ കെടന്ന് ഉരുളണ ടൈം ആണ് വൈ കുന്നേരം മയ്രി
ആഹ് അപ്പഅയ്ക്കും നമ്മള് അല്ലെങ്കിൽ എന്താക്കണം പ്ലാൻ ചെയ്യണം ഇന്നത് ഇണ്ടാക്കണം നമ്മുക്ക് പ്ലാനിങ്ങ് ഇല്ലാത്തതിനെകൊണ്ടേ
ആഹ്
വേ ആക്കിവക്കൂലല്ലോ
നോട്ടല്ല നമ്മള് ശ്രദ്ധിക്കൂല നമ്മള് ശ്രദ്ധിച്ച് പോകുവാണെങ്കി അതിനനുസരിച്ചൊക്കെ തന്നെ വരുള്ളൂ പക്ഷേ ആണുങ്ങള്ങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകും നമ്മള് പെണ്ണുങ്ങള് അത്പോലെ ശ്രദ്ധിക്കണ്ടേ
അതന്നെ സോളാറ് എത്രറുപ്യക്ക് എടുത്താ ഒരു ലക്ഷായോ
ആഹ് ഒരു ലക്ഷം തന്നെയാ തോൺണ്ണ് ഇപ്പൊ വെച്ചിട്ട് കൊർച്ചായി അപ്പൊ ഇപ്പോ കൊർച്ചായിട്ട് കറണ്ട് ബില്ലിന്റെ ആവശ്യണ്ടാവൂല ആഹ് അതൊണ്ട് പിന്നെ കററ്റ് ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുല്ല
ആഹ് ഉം എളച്ചൻ പറിണ്ട് ഇങ്ങനെ സോളാർ വെക്കണം ഓൽക്ക് മൂവായിരം ക്ക് കറന്റ് ബില്ല് വന്നിട്ടെയ്.
ആഹ് പിന്നെ കറൻറ് പോയാലും ഞമ്മക്ക് പിന്നെ ഈ മഴയൊക്കെ ആകുമ്പോ വേഗം കറന്റ് പോവുല്ലോ. ഒരു കാറ്റടിച്ചാല് അവിടെ മരം വീണ് ഇവിടെ മരം വീണ്ന്നർഞ്ഞിട്ട്. കറന്റ് പോണ ഒരു പരിപാടിയാണ് ഇപ്പോ അപ്പൊ പിന്നെ ഇൻവേട്രാണ്ട് വർക്ക് ചെയ്യും.
ആഹ് ഇൻവേട്ടറും ഉണ്ടാവൂല്ലേ?
ആഹ് അപ്പൊ അങ്ങൻത്തെ ബുദ്ധിമുട്ടുകളൊന്നുംല്ല്യ. സ്